ആഹ് കേൾക്കാമോ
കേൾക്കാം
എന്തെക്കെ വിശേ ത്തിലെല്ലാ മഴണ്ടെർന്നു
ആഹ് ഇവിടെ രാവിലെക്കെ മൂടലാ ഇപ്പോ ചെറിയ വെയിലൊക്കെ വരുന്നുണ്ട്
ഉം... കുറച്ചു ദിവസായിട്ട് ല്ല മഴെർന്നു രണ്ടീസായിട്ട് മാറ്റ കോർച്ചിൽ വെയിലായിട്ട് ഇങ്ങനെ
ആഹ് ഇന്ന് മാത്രം ഇച്ചിരി വെയിലുള്ളത് തുണിയൊക്കെ ഒന്ന് ഉണങ്ങി എടുക്കണം ഇല്ല കഴിച്ചിട്ടില്ല ഞാൻ മീൻ വറക്കായിരുന്നു മീൻ വാങ്ങിയോ രാവിലെ?
ഇല്ല അത് വണ്ടിയൊക്കെ ഒരു പത്ത് മണിക്ക ആകുമ്പത്തനെള്ളു ഇതിൽ പോവള്ളൂ
ആണോ ഞങ്ങളിവിടെ ഇങ്ങനെ രാവിലെ ഏഴ്ട്ട് എട്ട് മണിക്കുള്ളിൽ എത്തും
കൊറച്ചൊരു ഉള്ളേരിയാണ് അപ്പം അതുകൊണ്ട്
ആ ഞങ്ങടെ ഇവിടെ ഉള്ളേരിയ ഇങ്ങനെ ചെല ഭാഗത്തോട്ട് ചെല ആൾക്കാര് അങ്ങനള്ളതൊണ്ട് ണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എത്തും രണ്ടു പേര വര
ആ ആ എല്ലാ ദിവസവും ഫിഷ്
ആ
ആ ഞങ്ങളാഴ്ചയില്ക്കെ ഇത്രയൊക്കെ വാങ്ങാറുള്ളൂ.
ഞങ്ങക്ക് ചേട്ടായിക്ക് എന്നും മീൻ വേണം, അപ്പൊ ഞങ്ങള് എന്നും മിക്കദിവസവും വാങ്ങും. രണ്ടു ദിവസേക്കും ഉണ്ടാവും ഒരു ദിവസം. സം വാങ്ങി അരകിലോ അരകിലോ വാങ്ങും.
ആഹ് ട്രോളിംഗ് ഒക്കെ ആയതേണ്ടേ . മിഷൻ ഒക്കെ ഭയങ്കര വിലയാ. അല്ലെ ആഹ് ഉച്ചക്കുള്ള വിഭവങ്ങളൊക്കെ ആയിത്തൊടങ്ങിയോ.
ആയിത്തുടങ്ങി മീൻ വറുത്തു, പിന്നെ സാമ്പാറുണ്ടെന്ന് കടച്ചക്ക കൊണ്ടന്നിട്ടുണ്ടെന്ന് ഒന്ന് കറി വെക്കണം. ഇങ്ങള് കടച്ച ക്ക കറി വെക്കോ അവിടെണ്ടോ?
കടച്ചക്ക കിട്ടാൻ പ്രയാസയാണ് അവിടേക്ക്. കടന്ന് ആദ്യ പിള്ളേർക്കൊന്നും അധികം ഇഷ്ടല്ല, കടന്നൊക്കെ എപ്പോഴെങ്കിലും. ഇപ്പൊ വാങ്ങിക്കും പിള്ളേക്കൊന്നും അത് ഇഷ്ടല്ല, അപ്പൊ കൂടുതലുയൊന്നും അങ്ങനെ വാങ്ങിക്കില്ല.
ആഹ് ഞങ്ങൾ ഇവിടെ മല ഏരിയ ആയതുകൊണ്ട് ഞങ്ങക്ക് അങ്ങനെ കിട്ടും.
ആഹ് അവിടെ കൃഷിയായിട്ട് ചെയ്യുന്നുണ്ടോ?
കൃഷിയല്ല ഓ ഓരോരുത്തർ നട്ട് പിന്നെ അതിന്റെ വേര് ഇങ്ങനെ പൊട്ടി കിളർത്ത് അടുത്ത പറമ്പിലെ അങ്ങനെ അങ്ങനെ.
ആ ആ അയിന്റെ തൈകളായിരിക്കും നട്ടുപിടിപ്പിക്കുകല്ലേ ആ ആ
വീട്ടില് പച്ചക്കറിയൊക്കെ ഒണ്ടോ
ആ ഞാൻ അടുക്കള തോട്ടൊക്കെ ഒണ്ടാക്കാറ്ണ്ട് വെറുതെ അതിങ്ങനെ ഇരിക്കുന്ന ടൈമില് കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കും ഇപ്പൊ നിലവില് വൈതന ഇണ്ട് പച്ചമൊളക്, ഇണ്ട് ചിരങ്ങ ഇണ്ട് വെണ്ട ഇണ്ട് ഒക്കെ ഇങ്ങനെ കൃഷിഭവനിന്ന് വിത്തുകളൊക്കെ കിട്ടിയിട്ട് അത് വെച്ച് ഇണ്ടാക്ക ആയിരുന്നു ഇപ്പൊ മഴൊക്കെ നിന്ന് പെയ്യാൻ തുടങ്ങിയത് കൊണ്ട് കൃഷ് യുടെ വെളവെടുപ്പ് കുറഞ്ഞു പോയിട്ടുണ്ട് പൂക്കളൊന്നും പിടിക്കാത്തത് കൊണ്ട് കായ കൊറഞ്ഞ് വന്നു
പച്ചക്കറികൾ അങ്ങനെ നട്ടിട്ടൊന്നുമില്ല
ആ എനിക്കുണ്ട് ചെടികളൊക്കെ പ ത്ത് മണി അധികം കൂടുതല് പല കളറും പത്തുമണിയാണ് കൂടുതലായിട്ട് പല കളറുകളിലായിട്ടുണ്ടായിരുന്നു അത് ഇത് പറഞ്ഞ പോലെ മഴ നിന്ന് പെയ്തപ്പോ അതിന്റെ ചെടിയുടെ ഭംഗിയക് ക്കെ പോയി മറ്റേത് വെയിലെ ക്കെ തെറിച്ചിരിക്കണ സമയത്ത് പത്തുമണി ടൈമിലാവുമ്പോ പൂക്കള് നല്ല വിട
ആ എനിക്കും ഇഷ്ട പത്ത് മണി പക്ഷെ മഴയാവുമ്പോ എനിക്കിഷ് ട്ടല്ല
ആ മഴയാകുമ്പോ പൊതുവെ പൊറത്തെ കാര്യങ്ങളോട് കൃഷി ആയത് കൊണ്ട് ചെടികള സംരക്ഷിക്കാനൊക്കെ ഒരു മടി തോന്നി തൊട
ആ ഇതൊക്കെ റോസും ഓർക്കിഡും ഒക്കെയ ഇള്ളത്
ആ റോസ് പല കളർ ഇണ്ടാ
ആ പല കളറുണ്ട് ഇങ്ങനെ മഞ്ഞ റോസും കൂടി ഒരുമിച്ചുള്ളതും
ആ നിങ്ങളതിന് പ്രത്യേകിച്ച് വള അപ്പോൾ അങ്ങനെ വളം ഇട്ട് കൊടുക്കാറുണ്ടോ റോസിന്
വളം ഇങ്ങനെ പച്ചക്കറി വേസ്റ്റ് ഒക്കെയാ ഇട്ട് കൊടുക്കല്
ആ അല്ല പൊറത്ത് നിന്നുള്ള വളം വാങ്ങിയിട്ട് കൊടുക്കലില്ല
ആ മൊട്ടത്തോടും ചായപ്പൊടിച്ചണ്ടിയും ഒക്കെ ഇട്ട് കൊടുക്കും
ആ
പച്ചകറിക്ക് ജൈവവളം ഇണ്ടാക്കലുണ്ടോ
അത് ഇവിടെ അടുത്ത വീട്ടിലൊരു പശുണ്ട് അപ്പൊ അവര് ചാണകം അവിടുന്ന് മേടിക്കും അവര് തരും കൊണ്ട് പോയിക്കൊ പറഞ്ഞിട്ട് ച്ച ചാണകം തന്നെ ഇങ്ങനെ കൊണ്ടന്ന് ഒയിക്കാറാണ്
പുളിപ്പിച്ചിട്ടാ ഒഴിക്കിയ
എങ്ങനെയാ
പച്ച ചാണകം ഇങ്ങനെ പിണ്ണാക്കൊക്കെ ഇട്ട് പുളിപ്പിക്ക
കൊടുന്നിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുക്കാറാണ് അങ്ങനെ പച്ച കൊടുന്ന അങ്ങനെ ഒഴിക് കാറാണ് ആ ആ നല്ല ഇണ്ടാവാറുണ്ട്
അതാ ഞങ്ങളുടെ ഇവിടെക്കെ ഞാനൊക്കെ അങ്ങനെ കിട്ടുമ്പോ പുളിപ്പിച്ചാ ഒഴിക്കല് അതാ ഞാൻ ചോദിച്ചേ
എടാ അങ്ങനെക്കാരം എടക്കൊക്കെ പോയി അവര് കൊടുന്നോളും ഇട്ത്തോളുംന്നൊക്കെ പറിം പച്ചക്കറി ഒക്കെ നമക്ക് അതികം ഉണ്ടാവുമ്പോ അവർക്ക് കൊടു- ക്കും ചെയ്യും ഞമ്മള് കടെലൊന്നും കൊണ്ടോ ഞമ്മളെ വിട്ടാവ വീട്ടിലുണ്ടാക്കണം പച്ചക്കറിയാണ് അപ്പ വിളവെടു ഞമുക്ക് ഉം ആവശ്യത്തിൽ അധികം വരുമല്ലോ. അതൊക്കെ അവർക്ക് മ്മള് ഷെയർ ചെയ്ത് കൊടുക്കും. ആ പാല് അവിടുന്ന് തന്നെ വാ ങ്ങാറ്.
ആഹ്
ഫ്രഷ് പാലവിടുന്ന് വാങ്ങും,
ആ ഒരു പശു ഒള്ളോ അതോ അവർക്ക് ഫാമായിട്ടുണ്ടോ?
ഫാമല്ല അവര് വീട്ടാവശ്യത്തിന് ഇങ്ങനെ വാണ്ടി വളർത്തിയതാ.
എല്ലാവരും കൃഷി ചെയ്യാ അതോ പറമ്പിൽ പോയി പറിക്ക?
അവര് അവരെ വീട്ടിലിങ്ങനെ പുൽ കൃഷി കൊടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ കൃഷി ചെയ്തതും ഉണ്ട് ബാക്കി തൊടിൽന്നൊക്കെ പോയിട്ട് അങ്ങനെ പറിക്കും. പിന്നെ ഈ ആ നെൽപ്പാടംക്കെ കഴിഞ്ഞാൽ അതിന്റെ കറ്റ കൊടന്നിട്ട് അങ്ങനെ അവര് കുറച്ച് ശേഖരിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്.
ആഹ് ആ വേനകാലത്തി പുല്ലിന് ബുദ്ധിമു
ആ ആ ഇവിടെങ്ങനെ ഒഴിഞ്ഞ തൊടികള് ഇവിടെങ്ങനെ ഒഴിഞ്ഞ തൊടികള് തേങ്ങും പറമ്പ് റബ്ബർ തോപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്ക് പശുക്കൾ ഇങ്ങനെ കെട്ടാൻ ഒഴിഞ്ഞ ഏരിയൊക്കെ ഉണ്ട്. കോഴി ഇവിടെയില്ല കോഴി ആദ്യമൊക്കെ ഉണ്ടായിർന്നു. പിന്നെ അവരിങ്ങനെ വസ് സുഖൊക്കെ വന്നിട്ട് ഇങ്ങനെ ചത്ത്തുടങ്ങിയപ്പോ പിന്നെ അവരെക്ക ഒഴിവാക്കി അത് ഇതുപോലെ ഇങ്ങനെ പ്രതീന്ന് കിട്ടിയതായിരുന്നു പഞ്ചായത്തിലൊക്കെ എഴുതി കൊടുക്കായിരുന്നു. അങ്ങനെ അവിടുന്ന് കിട്ടിയതായി- രുന്നു അങ്ങനെ കിട്ടിയിട്ട് പിന്നെ അത്ങ്ങനെ ചത്ത് തുടങ്ങിയപ്പോ പിന്നെ വാങ്ങീട്ടില്ല
ആഹ പത്തുമണിയൊക്കെ കോഴൊക്കെ കൊത്തു തിന്നോല്ലോ അതാ ഞാൻ ചോദിച്ചത്.
പൂച്ചയ്ണ്ട് ഇങ്ങനെ വന്ന് കൂടിയതായിട്ടാ അതിന് ഇങ്ങനെ ഭക്ഷണംന്തൊക്കെ കൊടുത്ത അവരിങ്ങനെ അങ്ങനെ ഒപ്പം നടക്കും
ആഹ ആഹ എന്റെ വീട്ടില് പൂച്ചയുണ്ട് ഏ പൂച്ചയുണ്ട് പൂച്ച
വളർത്തു പൂച്ചേണാേ
ആഹ് വളർത്തെ അങ്ങനെല്ല അതിന്റെ തള്ളേനെകാണാനി- ല്ലായിരുന്നു അപ്പൊ അതിങ്ങനെ വീട്ടിൽ കയറി വന്ന് കുഞ്ഞതായിരുന്നു അപ്പൊ വേറെ പൂച്ചയൊക്കെ കടിച്ചുന്നിട്ട് അതിന് മരുന്നൊക്കെ വെച്ചു കൊടുത്ത് അങ്ങനെൊക്കെ ആക്കിയപ്പംഅത് ഞങ്ങടെ വീട്ടിലാ. ഞാൻ ഇതിലെ പോന്ന് എന്റെ പുറകെ വരും ഞാൻ എവിടെ പോയാലും എന്റെ കൂടെ വരും
അകത്തൊക്കെ വരോഴിക്യാ
മ്പോഴത്തേക്ക് ഇറങ്ങി ഓടും
ആ പൂച്ചൽക്ക് അങ്ങനെ ഒരു സ്വഭാവണ്ട് മീൻകാരാന്റെ ഹോണ് കേട്ടാ അവർ ത് പ്രത്യേകിച്ച് തിരിച്ചറിയാം അവരെ എവിടെയാണെങ്കിൽ ആ സൗണ്ട് കേട്ടാലും
ആ ആ കൂയ് കൂയ് ന്നോന്നും വി ത് മനസ്സിലാകണം ഓണടി തന്നെ കേൾക്കണം
ഹേ
ഉം അവിടെ എല്ലാ മീനും കിട്ടുവോ അതോ ചെറിയ വണ്ടിക്കാണോ കൊണ്ടരാ
പിന്നെ ഇങ്ങനെ ആഴ്ചെല് ഒരിക്ക ഇങ്ങനെ ഒരു വണ്ടി ഇങ്ങനെ വരും ഒണക്കമീനായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ഒണക്കമീൻ വേണം ണ്ടെങ്കില് അത് മാത്രയിട്ട് വന്ന് അതുപോലെ എല്ലാ ബുധനാഴ്ചകളിലും ഒരു പച്ചക്കറി വണ്ടി വരും പിന്നെ ചൊവ്വാഴ്കളില് ഫ്രൂട്ട്സിന്റെ വണ്ടി അങ്ങനെ എല്ലാ വണ്ടികളും അപ്പോ ഇങ്ങനെ ഓരോ ഐറ്റംസാ ആയിട്ട് എല്ലാ ആഴ്ചകളിലും വരാറ്ണ്ട് അപ്പോ നമ്മള് ഒരാഴ്ചക്കുള്ളതൊക്കെ നമ്മള് അങ്ങനെ ശേഖരിക്കും
ആ ഇതിലൊ ഫൂട്സ് വണ്ടിക്കെ ചെലപ്പോഴേ വരോള്ളൂ പച്ചക്കറി വരുവായിരുന്നു പിന്നെ അവര് നിർത്തി ശനിയാഴ്ച വരുയിരുന്നു ഇപ്പൊ അവര് വരലില്ല
ആ ആ ആ എറച്ചിക്കാര് അയ്ക്കൂടെ
ഞാറാഴ്ച്ച ആ മീൻ കൊണ്ട് രുന്ന ഒരു ചേട്ടനാ എറച്ചി കൊണ്ട് വരും
ആ ആ വെടി അങ്ങനെ ഒരു പോവല്ണ്ട് ബിഫിന്റെ ആ കടകളൊക്കെ അ ത്ണ്ടാ
രണ്ട് ചെറിയ കടയുണ്ടങ്കിലും ഫാൻസി അങ്ങൻത്തെന്നും ഇല്ല പച്ചക്കറി എല്ലാ പലചരക്ക് കട മാത്രം
വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ അവിടെ പോയിട്ടേക്കാരം വാങ്ങല്ലേ
ഏ വീട്ടിലുള്ള പല ചരക്ക് സാധനങ്ങളൊക്കെ അവിടെ ആ വാങ്ങ പിന്നെ റോട്ടി പോണ ല്ലേ റോട്ടി പോകാൻ കൊറച്ച് ദൂര ആയത് കൊണ്ട് ഇവിടന്ന് തന്നെ വാങ്ങാ
ആഹ ആഹ അവിടെ എങ്ങനൊക്ക വെള്ളൊക്കെ ബുദ്ധിമുണ്ട് അതൊ
ഇല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഞങ്ങളുടെ വീടിന്റെ കുറച്ച് തായെ അപ്പുറത്തായിട്ട് കോഴലൊക്കെയുണ്ട്
ആ
ആ പിന്നെ കിണറല്ല അവിടെ അങ്ങനെ ഒരു വല്യൊരു കുളിമുണ്ട് ആ കുളത്തിനകത്തുന്നാണ് വലിയ കിണർ പോലത്തെ ഒരു കുള ആണ് അവി അവിടുന്ന് എല്ലാവർക്കും വെള്ളം തരിക അല്ല പൈസ കൊടുത്താ മതി മാസ് ഇരുന്നൂറ് രൂപ അങ്ങനെ
ഏഹ് അത് ലൈന് ലൈൻ വെള്ളായിട്ടോ സ്ന്തായിട്ട് കിണറുണ്ട് കൊയൽ ണ്ട് പിന്നെ ഇങ്ങനെ ലൈൻ വെള്ളം അതും കിട്ടാറുണ്ട് അപ്പൊ വേനൽക്കാലത്തൊക്കെ അധികം ലൈൻ വെള്ളമൊക്കെ യൂസ് ചെയ്യും കിണർ വെള്ളം വേനൽക്കാലത്ത്ക്ക് നും വെക്കാനും അത്ര മാത്രമേ കിട്ടാറുള്ളൂ പക്ഷെ എല്ലാ ത്രോതസ്സും ഉണ്ട് ബുദ്ധിമു
പഞ്ചായത്ത് പൈപ്പുണ്ടോ പഞ്ചായത്തിൽ ഇങ്ങനെ വെള്ളം കി
ഒരു വർഷമായി കണ നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഇപ്പ അറില്ല
ആ സ്വന്തമായിട്ട് കെണറില്ല
ആറ്
കണറില്ല
കെണർണ്ട് സാധാ കെണർണ്ട്
വെള്ളം വറ്റാറുണ്ടോ വേനൽക്ക്
എല്ലാ ആവശ്യങ്ങള് കൊടുക്കുകയാണെങ്കില് കിണറ് മാത്രം തികയത്തില്ല
ആ
അപ്പൊ നമ്മള് ലാസ്റ്റിലേക്ക് വെറും ഫുഡ് ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ അ കിണ
അറ്റിലധികം വെള്ള ഇല്ല വെള്ളം കുറവാ അല്ലേ ആണോ അതിന് പഞ്ചായത്തിൽ വരുന്ന വെള്ളമായിരിക്കല്ലോ
ആ ആ
ആ കുട്ടികൾക്കെ എങ്ങനെ വെറുതെ വെള്ളം കളിയൊക്കെ ചെയ്യോ കളിക്കുമ്പോ
എങ്ങനെ
കുട്ടികളൊക്കെ ഇങ്ങനെ വെള്ളം കളയുമന്ന് കളിക്കുമ്പം
ഇല്ലയില്ല അങ്ങനൊന്നും ചെയ്യൂല
ആ ഇവടെ ഇവർടെയിങ്ങനെ വണ്ടികഴുക്ക് അങ്ങനെന്നും.
ആ
ഓരോആവശ്യങ്ങളാ അവന്
ആഹ്ഹ്ആ
ഞാൻന്ന് വണ്ടി കഴുകട്ടെ ഞാനൊന്നു കഴുകട്ടേന്നും പറഞ്ഞ് ഇപ്പോ സ്പോർട്സിന്റി പുറകെ ഇപ്പോ ഫുട്ബോളല്ലേ
ആ ആ അവരെ ഫോണിലോ കാണ്ആ അതോ ടീവീലാ
നിങ്ങളെന്താ അല്ല എൻ്റെ ടീം ജയിക്കാന്നും പറഞ്ഞ് നടക്കാണ്
കളിച്ചായ്ൻ്റും പിന്നാലഞ്ഞ്ഞാനെ നടക്ക്ൺണ്ടാവും ഇല്ലേ വൈകുന്നേരെക്കെ അവര് കളികാണാന്ജ് ആ ഒര് റോഡരികിലി യാത്ര ആ ആ ശെരി